ഹലോ
ഹലോ കേൾക്കുണ്ടോ ഹലോ ഹലോ കേൾക്കണില്ലേ കേൾക്കണില്ലേ
കൊ ആഹ് കേൾക്കുന്നു കേൾക്കുന്നു
എന്ത വിശേഷ സുഖ അല്ലേ സുഗാണ്
ആഹ് സുഗാണ് പ്പെരന്നാല കഴിഞ്ഞ്‌ ന്റെ വീട്ട് പോന്നതാണ്.
ഉം ഉം ഇന്നാ ഇന്നലെ പൊന്നെ.
ആഹ് ഞാൻ ആഹ് ഇന്നലെ തന്നെ ഇന്നലെ മഗ്രിരിബിന്. ഏയ് ഇന്നാ പോന്നേ
ആഹ് ഇന്ന പൊന്നേ
ങ്ങളെന്നാ വീട്ട് ങ്ങളെ വീട്ട്ക്ക് ഉം ങ്ങനെ നാത്തൂമാരൊക്കെണ്ടോങ്ങക്ക്. നാത്തൂമാരൊക്കെണ്ടോയിക്കാ. ഇവിടല്ല പിന്നെ കെട്ടിച്ചോട്ത്ത് ആ അവരൊക്കെ വന്നാല് വന്നേനെശേക്കരം വന്നേനേശേക്കാരം ങ്ങള് പോന്നല്ലെ ഉം ഉം
ഉം
അങ്ങനെ എങ്ങനെണ്ടായ പെ പെരുന്നാളൊക്കെ എങ്ങനെ ഇണ്ടായിനോയ്ക്ക സ്പെഷലോ ഇന്നൽത്താ
ഉം
ഇന്നലെ ഉം ബിരിയാണിണ്ടായിരുന്നു, മന്തിണ്ടായിനു ചിക്കൻ മന്തി ചിക്കൻ ബിരിയാണി ഞങ്ങള്ണ്ടാക്കി പിന്നെ ജ്യൂസായിരുന്നു പിന്നെ പിന്ന വെറുംചോറും ഐക്ക്ള്ള കറീം ല്ലാ കുട്ട്യേക്കൊക്കെ മന്ത്യാ ഇഷ്ടം അപ്പൊന്നെ കുട്ട്യേക്കെല്ലാർ മന്തിഷ്ട്ടായപ്പൊ മന്തിയാക്കാന്ന് അപ്പം ബി മന്തി കുട്ട്യോള്ന്നും മ്മന്നൂലാ അപ്പ ബിരിയാണിണ്ടാക്കി
അപ്പ രണ്ടും ണ്ടാക്കണല്ലേ.
ഉം ബാപ്പത് രണ്ടും തിന്നൂലാ അപ്പൊ പിന്നെ വെറുംചോറുണ്ടാക്കി വെറുഞ്ചോറും ബാപാക്ക് ലീവറ് എർച്ച് ബീഫിന്റെ ലിവറും
ഉം അപ്പൊ എല്ലാം ഉണ്ടാക്കണല്ലേ
എന്താന്നാ പിന്നെ ഞങ്ങള് മൂന്നാള്ണ്ട് പിന്നെ ഒരു വിഷയൊന്നൂല്ല
ഉം ഉം മൂന്നോള്ന്ന് വെച്ചാല് ആരൊ
മൂത്തച്ച്യോള്ണ്ട് ൻക്ക് രണ്ടാളും കൂടി രണ്ട് ബൂത്തച്യോളുണ്ട് പ്പെപിന്നെ ഒരുമിച്ച് ഞങ്ങള് തറവാട്ട്ന്നാ കഴിക്കല് ങ്ങളൊക്കെ തറവാട്ട്ന്നല്ലെ കഴിക്കല്
ആഹ് ഞങ്ങള് പോയി ഞങ്ങള് പോയിട്ടില്ലല്ലോ ഞങ്ങള് വീട് വെച്ചിട്ടൊള്ളൂ പോയിട്ടില്ല
ഓഹ് ഓഹ്
രണ്ട് മാസം കൊണ്ടൊക്കെ പോകണം
ആഹ്
പിന്നെ ഞങ്ങള് ചിക്കൻ ബിരിയാണിണ്ടാക്കി പായസം
ൻക്കറീലല്ലോ
ചിക്കൻ ബിരിയാണീം പായസോണ്ടാ
ഏഹ്
ഇന്ന് ന്റെ വീട്ട്ക്ക് വന്ന്ക്കാ വടെ നെയ് ഇബടെ നെയ്ച്ചോറാണ് നെയ്ച്ചോറും ൻക്ക് ബീഫ് പറ്റൂല ചിക്കൻകറിണ്ടാക്കിക്കുണു ബീഫ് കറിണ്ടാക്കിക്കുണു ചിക്കം പിന്നെ പ്പൊ ഫ്രൈ ചെയ്യാൻ വേണ്ടിങ്ങാണ്ട് സിസ്റ്റർമാ ഹ് അനയത്തി എട്ടത്തിയാളൊക്കന്ന്
ഇപ്പച്ചി എവ്ട്ക്കേ പോയി.
അത് കട്ടീയ്യണ്ട് ചി ക്ക ബീഫ് മുറിക്കണ്ട് ഞാനവിട്ന്ന് വന്നപ്പഴും ബീഫ് ഒക്കെ കൊടുന്നിട്ടുണ്ട് ഇവടെ കൊറ കൊറച്ചേ കിട്ടൊള്ളൂ അപ്പൊ അവിടെ കൊറ കിട്ടും അവിടുന്ന് വന്നപ്പോ ചക്കേം പൂളയും ബീഫൊക്കെ കൊണ്ടന്നിട്ടുണ്ട് ഇനി എന്നാ പോവ തിരിച്ച് നാളെ പോവോ
നാളായ മറ്റനാളൊ സ്കൂളി പോ രണ്ടാം തീയതി മൂന്നാം തീയതി തുറക്കല് സാധാരണ. ഞാൻ നോക്കിട്ടില്ല ഗ്രൂപ്പ് ഒന്നും രണ്ടാ രണ്ടതിയതി ഇന്നിപോ ഇന്നിപ്പ എത്രന്തിയാ? ഇരുപത്തൊമ്പതാ ന്തി ആഹ. ആഹ മദ്രസ് ഓള് പോവലില്ല മദ്രസ് സ്കൂൾബാടല്ല. ഇതിലാ ഓള ചേർത്തിയത് മദ്രസ് പോവലില്ല അപ്പ പിന്നെ. ഞാൻ ഇനി മദ്രാസ ആണെങ്കിലും രണ്ടതിറെ എടുത്ത്ക്കനെ കെട്ടീച്ചേ. അപ്പ എവിടുന്നും പോവാ നടക്കാള ദൂരൊള്ളൂ പോവാണെങ്കിൽ തന്നെ. എവിടന്നും പോവ ഇഞ്ഞ് സ്കൂൾക്കായലൊക്കെ ഓടുന്നയാലും പോവാ പിന്നെ സാധനങ്ങളൊക്കെ അവിടെയന്ന് എടുക്കാതെ പോന്നത്. പർച്ചേസിംഗ് ഒന്നും കഴിഞ്ഞീല്ല അതൊകെ പെരുന്നാള് കഴിയിട്ടെ ഇങ്ങനെ പറഞ്ഞ് നിന്ന താ.
ഉ ഉ ആ അപ്പൊ എടുത്ത് നടക്ക് നടന്ന നടക്കാനുള്ള ദൂ രൊള്ളൂ?
ആഹ് നടക്കാൻ ആഹ് ഒര് ആറേഴു വിടഴിഞ്ഞാല് മതി അത അവരു ഡൈഫ്പോയി അല്ല എല്ലരും ചോയികു അതാണോന്ന് ചോയി കും അല്ല.
ഉം അടുത്ത.
അങ്ങനെ അന്വേഷിച്ചു അടുത്തായപ്പ എലാരും ചോദിക്കല്ണ്ട് അതാ ചോയിച്ചേ ഇന്നോടപറയും ആണ്ന്ന് പറഞ്ഞാമതിയെന്നെന്നു അ കൊഴപ്പല്ലല്ലോ ന്നാ കൊറേ വിശദികരണം വാണ്ടി വരില്ലാ. അങ്ങനെ.
പിന്നെ എന്താ?
എന്താ പായസം എന്താ ഇണ്ടാക്കിയിരുന്നേ?
ഇന്നലെ അവിടെ ഹസ്ബൻഡിന്റെ വീട്ടില് ചെറുപ്പയർ പരിപ്പ് വെച്ചിട്ട് പായസം.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്.
ഇന്നലെ ഇവിടെയും പായസം വെച്ചിട്ട് വന്ന് ഇന്ന് ഇങ്ങട്ട് വന്ന് ഇന്നലെ ഈവനിംഗ്. പോരട്ടെ കരുതി പിന്നെ മയ കാരണം പോന്നില.
അവിടൊക്കെ മഴ ണ്ടേയ് നിയോ ഇവി
ആഹ് ഇന്നലെ നല്ല മഴായിരുന്നു രാ ഇന്നലെ നല്ല മഴേരുന്നു വൈകുന്നേരം വരെ നല്ല മഴേരുന്നു നല്ല മഴ.
അഹ് അത് ചില ഭാഗത്തൊക്കെ മയണ്ട് പറഞ്ഞേട്ട. ട്ടു പള്ളിക്ക് പോണ നേരത്തോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചില. തൊക്കെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാർക്ക് നിസ്കാരം കിട്ടിയിലാന്നൊക്കെ പറഞ്ഞേട്ടു.
ഉം ഇന്ന് ഇന്നും ഇവിടെ മയണ്ടേനു ഞാൻ വന്നിട്ട് ശേഷം. മഴ പെയ്തേ നല്ല മൂടി നിക്കണ്ടേനിപ്പോ ഉച്ചയ്ക്ക് ശേഷം. പക്ഷെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി മയ.
ഉം ന്നാ ഏഹ് പെരുന്നാളിന്റെ ആഹ് തലേ തലേന്നിട്ട് ജസ്റ്റ് ഒന്ന് പാറ്റി പിന്നെ പിന്ന പെരുനാളിന്റെ അന്ന് മഗ്രി രിബിന് ശേഷം. ഒരു ഇശാ ബാങ്ക് കൊടുക്ക കൊടു. ത്ത്ണ് അപ്പ ഞാൻ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പാറ്റി പോയി അല്ലാതെ നനയാൻ മുറ്റം നനയാൻ മാത്രം ഒന്നും പെയ്തിട്ടൊന്നുല്ല.
ഉംഉം -
പാറ്റിന്ന് പറയാൻ മാത്ര ഒന്ന് ജസ്റ്റ് തുള്ളിട്ട് ഇപ്പഴും അതേ പോലൊക്കെ തന്നെ തുള്ളി ട്ടോണ്ട്‌ നിക്ക്ണ്ട്. അല്ലാതെ പെയ്തിട്ടൊന്നുല്ല ഏഹ്
മൈലാഞ്ചിയൊക്കെ ഇടോ ചോദിക്കാ?
ഉം ഇ ടലൊക്കെ ഇണ്ട് ഒഴിവുണ്ടെങ്കില് അതിന് ഒഴിവണ്ടാവൂല്ല കുട്ടിയാ കൊക്കെ ഇട്ട് കൊടുത്ത്ണ്. നമ്മളത് പിന്നെ പണി ഇല്ലാ ഇരിക്കാനോ ഇതൊക്കെ രാത്രി ഫുള്ള് എരിഞ്ഞ് തീ ഇതാക്കി വെക്കും ഓലൊക്കെ താത്താലൊക്കെ വരും ഒക്കെ വന്ന് ഉള്ളി അത്. ഒക്കെഎരിയാള്ളതും ചത്ക്കാളൊക്കെ ചതക്കി ഫ്രിഡ്ജിലാക്കിവെക്കും
ഉം ഉം
പിന്നെ സുബൈയ്ക്ക് ഒരു അഞ്ച്മണിയൊക്കെ ആകുമ്പോ തുടങ്ങും ഞങ്ങള് പണി എട്ടുമണി ആവുമ്പോത്ത് അവര് പ ള്ളിന്നിരിഞ്ഞ് വെരുമ്പോത്തിന്തേയ്യും ചോറ് വെയ്ക്കും തിരിഞ്ഞ് വന്നയുടനെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ചോറ് കഴിക്കും രാവിലെ എന്തോ കടിയൊന്നുണ്ടാക്കേല്ല പപ്പടും ചായൊക്കെ അങ്ങനെ കുടിച്ച്
ആഹ് വെറും പപ്പടും ചായേം മാത്രം കുടിക്കോ
ആഹ് രാവിലെ നമ്മള് വെറുതെ കാലിചായക്കും വാണ്ടി ജെസ്റ്റ് ഒന്ന് പെരുന്നാക്ക് അങ്ങനല്ലെ
പക കടിക്ക് പകരം പപ്പടോ
ആഹ് ജസ്റ്റ് പപ്പ അമ്മളെ പപ്പടം സാദാ പപ്പടം
ആഹ് ഞാനാദ്യായിട്ട് കേക്കുവാ ചായക്ക് പപ്പടം കൂട്ടി കഴിക്കല്
അത് അങ്ങനന്നേ ഇമ്പടക്കെ പണ്ടേ അങ്ങനൊണ്ട് ഇനക്ക് വെല്ല്യ ഇഷ്ട്ടൊന്നൂല്ല്യട്ടോ ഇവലൊക്കെ ഉം ഇന്റെ ഉമ്മച്ചിക്കെ നല്ലോണം കഴിക്കും ആയിന്ന് ഞാനും ഇ ആഹ് ചെറുപ്പത്തിലേള്ള വരുമ്പളൊക്കെ ഇന്റെ ഇന്റെ വീട്ടിലുണ്ടാക്കേണ്ടേ അങ്ങനെ അങ്ങനെ കാണാം വിചാരി ആഹ് ഇപ്പറും ക കട്ടഞ്ചായും പ പെടും അങ്ങനെ പെരുന്നാക്കൊക്കെ ഇങ്ങനെ പണ്ടേ അങ്ങനെയാണല്ലോ ഇബല് പറയുന്നേക്കാം ഇനിക്കറിയില്ല ഓരൊക്കെ തിന്നും എനിക്കിഷ്ടല്ല
ഉം ഞങ്ങളൊക്കെ ചോറിന് മാത്രേ പപ്പടൊക്കെ എ
ആഹ് ഞാനങ്ങനെ കണ്ടെ അമ്മക്ക് ചെറ്യേ കുട്ട്യളായന്നാൽ ഇത് കണ്ട് ചെലായതല്ലേ
ആഹ് അതന്നെ ഓവറേല്ലേ ഓരോന്നൊക്കെ ഉപയോഗിക്കൊള്ളൂ ഇന്നിപ്പോ ഉമ്മ ചോറ്ണ്ടാക്കി തന്നപ്പോ അങ്ങട്ടന്നേ കൊടുത്ത് ഒന്ന് മതീ അറിഞ്ഞിട്ട് പിന്നെ ഇന്റെ ഇന്റെ ഹസ് സ്ബന്റ് വീട്ടില് അവടെ എന്താ ഇന്റെ നാത്തൂന് തിന്നൂല ഉമ്മ
പപ്പടോ ആഹ് ബുണ്ണ്ണ്ടായിട്ടോ അതോ ഇഷ്ടല്ലാഞ്ഞിട്ടോ
അത് ഇൻക്കറിയില്ലേ ഇഷ്ടല്ല പിന്നെ വ മെയിനായിട്ട് അതൊക്കെ ഇണ്ടാക്കണ കണ്ടാ ഒന്നും തിന്നൂലല്ലോ അതാ ബേക്കറിയൊക്കെ അങ്ങനെതന്നെ
ആഹ് ആഹ് ആഹ് ഇത് ചെലേ പുണ്ണ്ള്ളോലൊന്നും പപ്പടം തിന്നൂല പറയണേക്കാം അഹ് ശെ ഇവടൊക്കെ പപ്പടം ആയാമതി എല്ലാര്ക്കും പുട്ട്കൊക്കെ എത്രണ്ണം കൊണ്ടോവും നൊ പക്ഷേതി തെകയൂല ഇന്റെ മോനോക്കെല്ലോ കഴിക്കും പിന്നെ കൊടുക്കേല്ല ഒന്നോ രണ്ടോണൊക്കെ കൊടുക്കൊള്ളൂ അയിലപ്പുറം കൊടുക്കൂല അങ്ങ് ഒറ്റക്കെങ്ങ് നിന്നു ചോറൊക്കെക്ക് പപ്പടം ഇട്ടൊടുത്ത് പപ്പടം തിന്നും ചോറവിടെ വാക്കിയുണ്ടാവും അങ്ങനേണ് അപ്പൊ പിന്നെ നേരത്തെ ഭക്ഷണം കഴിക്കും അപ്പൊ പിന്നെ രാവിൽക്കത്തെ കടി ഇണ്ടാക്കേല്ല
ഇന്റെ അനിയ എന്റെ വീട്ടിൽ അനിയത്തീന്റെ വീട്ടിലൊക്കെ ബിര്യാണിക്കൊക്കെ പപ്പടം യൂസ് ചെയ്യുന്ന ആരുന്നെ
ആഹ് അതുണ്ടായൊണ്ട് ബിരിയാണിക്ക് പപ്പടം ഇബടിം പൊരിക്കേ എന്തെങ്കി ഫംഗ്ഷനൊക്കെണ്ടെങ്കില് അങ്ങനെത്തോ അങ്ങനെയൊക്കെ പൊരിക്കണ കാണാം പ്രത്യേകിച്ച് ചെ ചെറ്യേ പരിപാടില്ലേ വെല്ല്യ ഫംഗ്ഷനല്ല ചേച്ചരേ അമ്മള് കൊറച്ചാൾക്കാരൊക്കെ കൂടേണ് ബിരിയാണിക്ക് പപ്പടം അല്ലേ അതപ്പം ചെലോല് ബിരിയാണിക്ക് പഴം കൂട്ടി കഴിക്കല്ലോ അത് കേട്ടണോ മൈസൂർപഴം കൊഴച്ചിതിന്ന്ണ് ആഹ് അങ്ങ കൊഴച്ച്തിന്നാറുണ്ട് ഞങ്ങളെതൂ അങ്ങളഅറിയുന്നോലെന്നെണ്ട് ഗുകൊച്ചായി ബിര്യാണിആയതിന്റെപഴംമാണം ചെറ്യേപഴം മൈസൂർപഴം അഹ്കൂട്ടി കൊഴച്ചിന്ന് ബിരിയാണിക്കല്ല കോമ്പിനേഷനാ അയിറ്റപറിണേക്കാ
ഞാന ആഹ് എന്താപ ചോറ്അർഞ്ഞാല് അത് പാഴംമാതിര്യല്ലേ
അഹ് ആഹ് അതാണ് പിന്നെഹ് തേങ്ങാ ച്ചോറ് കഴിക്കെണ്ടോ ങ്ങള് തേങ്ങാച്ചോറ്? ആ പണ്ടൊക്കെ തേങ്ങാച്ചോറും. തൊ ക്കെല്ലേന്യോ ഇ പര്പ്പ് കറിം പപ്പടൊക്കെ ല്ല്യേനോ പണ്ടത്തെ പെര്ന്നക്കൊക്കെ ണ്ടാക്കാ.
ഉം ഉം
ഞങ്ങള ഞങ്ങളെ വീട്ടില്
രസൊന്നുല്ല പെരുന്നാളൊക്കെ പണ്ടത്തെ രസൊന്നും. ല്ല്യ പത്തെ പെര്
അതൊക്കെ വേറെ വൈബേനി.
പെര്ന്നാൾ മാത്രല്ലേ ഇങ്ങൻത്തെ ബിരിയാണി എന്തേലും കാ
ഇപ്പ ഫുൾടൈം അതന്നെ വളരെ വെർഞ്ചോർ യപ്പഴെങ്കിലും ഉള്ളു.
ആഹ് ഫ്രൈഡേ
അപ്പൊ ഇനി ഇമ്പെല്ലാം. എന്റെ ഉമ്മൊക്കെ പറഞ്ഞേക്കെ പെരുന്നാളൊക്കെ ആൻ പൂതിയേനി കാരണം പള്ളർച്ചം ഒന്ന് ചോർ ന്നാനും. ആ വെള്ളം കിട്ടാനൊക്കെ ആ കാലം പട്ടിണി യേനി അന്ന്, ഇന്ന് മ്മക്ക് മൂ ക്കറ്റം തിന്നാ കിട്ടല്ലേ അ പിന്നെ നമുക്ക് വിഷയമല്ല അത് അതുകൊണ്ടാണ്.
എല്ലാ ആഴ്ചയിലും ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ച്ചിം എന്തേലും അയി
ആഹ് എതെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കോ അപ്പൊ അതിനൊണ്ട് വല്യ ഇമ്പല്ല ആണ്.
പിന്നെ ഡ്രസ്സണെങ്കിലും ഇടക്കിടക്ക്. പിന്നെ ഫംഗഷന് വരുമ്പോ അതിനൊക്കെ ഡ്രസ്സ് ട്ക്കും പണ്ടൊക്കെ ഒരു പെരുന്നാൾക്ക് മാത്രം ഡ്രസ് ഡ്രസ്സ്ട്ക്കും.
ആഹ് എത്തെ ങ്കിൽ കിട്ടെങ്കിലയി അതോ ഏത്തങ്കി ഒന്ന്. ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പത്തമാരി മാക്സിം തട്ടും ഷാ ളൊന്നും ഉണ്ടാവൂല്ലല്ലോ.
ഇപ്പൊ വീട്ട് ടാനൊരു വക. പിന്നെ എന്താ ഫോ ബോ അങ്ങനെയൊക്കെ.
പിന്നെന്താ?
വേറെ ന്താ പ്രത്യേകിച്ച ന്നും ഇല്ല ന്ന ആയിക്കോട്ടെ.
ന്നാ അയിക്കോട്ടെ ഓക്കെ.